ഹലോ കേക്കുന്നുണ്ടോ
കേക്ക്ന്നുണ്ട്
സുഖണോ പിന്നെ എവിടം വരെ ആയി പഠിത്തം ഒക്കെ എവിടം വരെ ആയി
പടുത്തൊക്കെ ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുകയാണ് നെറ്റിന്റെ പ്രിപ്പറേഷനെപ്പറ്റി എന്താ അഭിപ്രായം
കൊറച്ചെ കൊറച്ചെ ഇങ്ങനെ ഓരോ ടോപ്പിക് വെച്ച് പഠിച്ചച്ച് പഠിച്ചിരുന്നു കമ്പ്യൂട്ടർ സയൻസ് അല്ലേ അപ്പ പ്പ അതിനോരോ ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ടാണ് പഠിച്ച് പഠിച്ച് വരേണ്ടത് കൊറെ യെക്കെ ഇങ്ങനെ പഠിച്ചു പഠിച്ചച്ച് വരുന്നു
പ്രിലിംസ് മെയിൻസ ആയിട്ട് എക്സാം ഇല്ലേ പ്രിലിംസ് ഇല്ലേ
പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട്, ടോപ്പിക് എല്ലാം ഒരേണക്ക് തന്നെ കവർ ചെയ്യുന്നത് മാത്രമേ മെയിൻസ് എഴുതാൻ പറ്റൂ ആഹ് ഇല്ലെങ്കിൽ മെയിൻസ് എഴുതാൻ പറ്റത്തില്ല, നമ്മുടെ പി പി എസ് സി യുടെ കണക്ക് തന്നെ
എൽ എം എസ് പാസ് ആയിട്ടുണ്ടോ
പ്രിലിംസിനാ എട്ട് മാർക്ക് പോയത്
എല്ലാ സബ്ജക്ടും പഠിക്കണോ സയൻസ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി
ഉം ഉം അങ്ങനെയല്ല നമ്മളിപ്പോ കമ്പ്യൂട്ടർ സയൻസ് അല്ലേ എടുത്തിരിക്കുന്നേ അപ്പം കമ്പ്യൂട്ടർ സയൻസ് സംഭവം അതിന്റെതായിരിക്കും കൂടുതലും വരുന്നത് സിലായ ആ ഒരു പേപ്പർ ആയിരിക്കും കൂടുതലും വരുന്നത് അപ്പൊ നമ്മൾ ഒ ഒത്തിരി നന്ന ഒരുപാട് സിലബസ് ഉണ്ട് പഠിക്കാൻ ഒത്തിരിയുണ്ട് എത്ര തവണ വേണേലും നമുക്ക് നെറ്റ എഴതാമല്ലോ ഈ പി ജി ആ ഏജ് ഓവർ ഇല്ലന്ന് പറഞ്ഞ ണക്ക് അതേണക്ക് നമുക്ക് എഴുതാം പക്ഷെ എഴുതിയാ ഒരു കാര്യം ഉണ്ട് ഏഹ് കിട്ടാൻ ഭയര പാടായിരിക്കും ഇപ്പൊ നൂറ് പേര് അമ്പത് പേരൊക്കെ എഴുന്നതിനകത്ത് വളരെ കുറച്ച ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പൊ അത് വെച്ച് നോക്കുമ്പ വിചാരിക്ക പി എസ് സി ആയിരിക്കും നല്ലെന്ന് കടൽ കണക്ക് കിടക്കുന്നെങ്കിലും പിന്നെ ആ ഇപ്പൊ പക്ഷെ അബാക്കസിന്റെ ക്ലാസ്സിനൊക്കെ ഒരുപാട് സ്കോപ്പ്‌ണ്ട്. അബാകസൊക്ക പഠി ക്കാൻ പോയാലേ ഒരുപാട് സ്കോപ്പ്ണ്ടാബാക്കസിനൊക്കെ പുറത്താണെങ്കിൽ
സ്കൂളുകളിലൊക്കെ ഇപ്പൊ അബാക്കസിന്റെ ക്ലാസ് ഉണ്ടല്ലോ
അതെ സ് സ്കൂളുകളിലൊക്കെ ഇപ്പ അബാക്കസിന്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട്.
ആഹ് അതെ ഈ ഇവിടുത്തെ സ്കൂളുകളൊക്കെ കൊടുക്കുന്നുണ്ട്
ഈ അപ്പൊ നമ്മൾ ഈ അഡീഷണൽ ആയിട്ട് അബാക്കസിന്റെ തന്നെ പഠിക്കാനായിട്ട് പോയ ഒരു വർഷത്തെ കോഴ്സ് ആയിരിക്കും വരുന്നത്. നമുക്ക് വീട്ടില് പിള്ളേരെ ട്യൂഷൻ എടുക്കാൻ പറ്റും പിന്നെ അതിന് ഓരോ ലെവലുണ്ട് പത്ത് ലെവല അബാക ന് വരുന്നത്. അതിന് നമ്മള് പത്ത് ലവലും പാസ് ആയി കഴിഞ്ഞാ നമുക്കൊരും സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് പുറത്ത് നാ-നാട്ടിലൊക്കെ നമുക്ക് ഈ എക്സാം ഇൻവെൻറിലേറ്റർ ആയിട്ട് നിൽക്കത്തില്ലേ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ആ സർട്ടിഫിക്കറ്റിന് വാല്യു ഉണ്ടെങ്കിൽ വാല്യു ഉള്ളിടത്ത് കേറണം
സ്കൂളുകളിൽ പഠപ്പിക്കുന്ന നല്ലൊരു കാര്യം
പിന്നെ അബാകസ് ഉണ്ടെങ്കിൽ പിള്ളേരുടെ കോൺസെൻട്രേഷൻ അതിനകത്താകും മനസ്സിലായോ നമ്മക്ക് പാസക്കെ ചെയ്യുമ്പോഴും ഈ കെമിസ്ട്രി ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ കോൺസെൻട്രേഷൻ കിട്ടൊ അപാക്കസ് പഠിക്കുന്നവർക്ക്
ഒരി ഇഷ്ടം വരകയും ചെയ്യും ആ സബ്ജക്ട്
അതെ നമുക്കൊരിഷ് ഇം വരും നമ്മളിങ്ങനെ കണക്ക് കൂട്ടി എടുക്കും ഡിവിഷനൊക്കെ വരുമ്പോയാ നമുക്ക് ഇച്ചിരി പാട് വരുന്നത് ആദ്യത്തെ മൂന്ന് നാല് ലെവല് പ്രശ് പ്രശ്മൊന്നും ഇല്ലാനാ ഞാനിങ്ങനെ ആഹ് അല്ലാതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അറിഞ്ഞിട്ടുള്ളത് ആഹ് പക്ഷെ പത്ത് ലെവല് ആണ് ഇതിനുള്ളത് ലാസ്റ്റ് റ്റ്ത്തെ ലെവലൊക്കെ ആ കുമ്പഴത്തേക്ക് നമ്മള് കുറച്ചും കൂടൊക്ക നന്നായിട്ട് കോൺസെട്രേറ്റ് ചെയ്ത് വെക്കണം. നമ്മള് അതും കൂടെ കംപ്ലീറ്റ് ചെയ്താ നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ ഉം എപ്പഴങ്കിലുംപിന്നെ ഡ്രൈവിംഗ്പടനൊക്കെ എവിടംവരെ ആയി?
ഡ്രൈവിംഗ് പടനൊക്കെ നടക്കുന്നു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ കാര്യമായി ല്ല എന്നാലും കുഴപ്പമില്ല.
ഉം എങ്ങനെ മറ്റി ടൂവും ഫോറും എടുക്കുന്നുണ്ടോ?
അതെ ടുവും ഫോറും എടുക്കുന്നുണ്ട്. പക്ഷെ ഫോർ ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. ടൂ കുഴപ്പം ഇല്ലാന്ന് പറയാം
ഈ ടൂവിന്റെ നമ്മൾ ആദ്യം പോയി മറ്റേ ഇതെട് കണ്ടേ ആഹ് എന്നു അതിന് പറയുന്നത് ആണോ എനിക്ക് ലേണാസ് ഒന്ന് എടുക്കണം ന്നുണ്ടടാ എങ്ങനെ എടുക്കും അത് ആ പിന്നെ അ ഞാൻ മറ്റേ പഠിക്കാൻ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ അ
നമ്മള് ഡ്രൈവിംഗ് സ്കൂളിൽ പോകണം എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ പറയുന്ന പോലെ ഫീസ് കൊടുത്ത് ഡോക്യൂമെന്റ്സ് ഒക്കെ അതായത് നമ്മുടെ കണ്ണിന്റെ കാര്യങ്ങള്
ഉം ഉം കണ്ണിന്റെയൊക്കെ ആദ്യം എട് കത്യായിരുന്നുടാ ഞാൻ പാറപ്പിളി പോയി എടുത്ത് പക്ഷേ ജോലിക്ക് പോയ്ക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പറ്റിയില്ല അത് കൊടുക്കാനായിട്ട് കാരണം ഞാനത് പഠിച്ചില്ല. ആ കൊച്ചിനെ പഠിപ്പിക്കുന്ന കൊച്ചിന് വേറെ മലപ്പുറ എങ്ങാണ്ടൊരു കോഴ്സ് പഠിക്കാനായിട്ട് പോയി ആ കൊച്ച്
കാലാവധി കഴിഞ്ഞില്ലേ അതുകൊണ്ട് ആറു മാസം കാലാവധി ഉള്ള അല്ലേ ഉള്ളൂ അപ്പൊ ആദ്യം മുതൽ ഇനി വീണ്ടും എടുക്കണം. കാറും സ്കൂട്ടിയും എടുക്കുന്നതിനെക്കാളും സ്കൂട്ടി മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം- അഥവാ നമ്മള് കാറ് പാസായില്ലെങ്കിൽ സ്കൂട്ടിയുടെ ലൈസൻസും കിട്ടത്തില്ല. എനിക്ക് ആ ഒരു പ്രശ്നം വന്നു. കാരണം എനിക്ക് കാറ് പറ്റുന്നില്ല സ്കൂട്ടി ഓക്കെയാണ്. പക്ഷെ കാറ് പറ്റാതെ എനിക്ക് സ്കൂട്ടീയുടെ ലൈസൻസ് കിട്ടത്തില്ല. ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് തന്നെ ജയിക്കണം
അപ്പം രണ്ടായിട്ട് നീ എടുക്കുന്ന ആയിരിക്കും നിനക്കും നല്ലതല്ലേ
ക്ഷേ ഓൾറെഡി ഞാൻ എടുത്തു പൈസയും കൊടു അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പതിനഞ്ച് രൂപ ആണ് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാൻ. അതില് എണായിരം രൂപയോടെ ഞാൻ കൊടു ത്ത് കഴിഞ്ഞു ഇനി ഏഴായിരം കൂടെ കൊടുക്കാനുണ്ട് അത്
ടൂ മാത്രം മാണെങ്കിൽ എത്ര രൂപയാവും?
സൂ മാത്രാണെങ്കില് അയ്യായിരം എന്തോ ഉള്ളു പക്ഷെ അത് തന്നെ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ
ഓഹ് പിന്നെ അതണക്ക് തന്നെ നമ്മൾ എന്തൊക്കെ കൊടുക്കേണ്ടത് കണ്ണിന്റെ പേപ്പറും പിന്നെ
ആഹ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് കൊടുത്താ മതി ആദ്യം അത് കഴിഞ്ഞ് അവര് തന്നെ പറയും കണ്ണിന്റെ എപ്പൊ കൊടുക്കണന്ന് അപ്പൊ കണ്ണിന്റെ കൊടുത്താൽ മതി
ഓഹ് പിന്നെ ആ എന്തായാലും പഠിച്ചിരിക്കുന്നത് നല്ലതാ കാരണം അത്രയും ബെനിഫിറ്റ് ഉള്ളതാ നമുക്ക് ഒരു ആവശ്യം വന്നാ ഒ
ഒരുആവശ്യം വന്നാൽ ഇവിടെ വണ്ടി ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ പഠിക്കാൻ പോയത് കാരണം ഒര് വണ്ടി എടുക്കണം സെക്കനാൻഡ് ആണെങ്കിൽ ഒരു വണ്ടി എടു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിലും എന്തെലും വാങ്ങിക്കണമെങ്കിലും ഒക്കെ ആരെയും ഡിപ്പെെൻഡ് ചെയ്യാതെ പോകാൻ പറ്റുവല്ലോ ഒരു ആശുപത്രി കേസോ കൊ വരിവാണെങ്കിൽ ഇവിടെ അച്ചാമ്മയല്ലേ ഉള്ളൂ
ആഹ് ആഹ് ആഹ് അപ്പം അ അതുവല്ല ഒറ്റക്ക് ഇൻഡിപെൻഡന്റ് ആവുന്നതാ എപ്പോഴും നല്ലത്
അതെ നമുക്ക് വേറെ ആരേം ഡിപ്പെൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് ന്നുള്ളതാണല്ലോ
ഉം അതാ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് പഠിച്ചെടുക്കാൻ എപ്പോഴാ ഏത് ടൈമിംഗിനാ പോകുന്നത്?
എന്തോ
ഏത് ടൈംമിങ്ങിനാ പോകുന്നത് പഠിക്കാനായിട്ട്?
മൂന്ന് മണിക്കാ പോകുന്നേ. പി എസ് സി പഠനം കഴിഞ്ഞ് അതുവഴി പോയിട്ട് വരാനാണ്
എല്ലാ ദിവസവും ഉണ്ടോ അന്നേരം?
എല്ലാ ദിവസവും ഉണ്ട്
ഉം ഉം ഉം ഉം
ഇരുപത്തിരണ്ട് ക്ലാസ് ആണ് അവര് പറയുന്നത്
ഇരുപത്തിരണ്ട് ക്ലാസ്സിനാണോ ഈ പതിനയ്യായിരം രൂപ വരുന്നത്
അതെ എല്ലാ പ്രൈമറി സ്കൂളിലും ഇതായിരിക്കും. ഇല്ല ഇവിടെ പതിനയ്യായിരം ആണ്. പലയിടത്തും പല പൈസ ആയിരിക്കും.
എങ്ങനെയാ ഫ്രണ്ട്സ് മുഖേനയാണോ ഇവിടെ പോയത്
അല്ല അല്ലാതെ പോയതാ തിരക്ക് അറിഞ്ഞ് പോയതാണ് പക്ഷെ കുറച്ചും കൂടെ പൈസ കുറഞ്ഞ ആൾക്കാര പിന്നെ കണ്ടായിരുന്നു പശ്ശേ മുന്നേ നേരത്തെ ഇതായതുകൊണ്ട് പൈസ കൊണ്ട് കൊടുത്തത് കൊണ്ട് അവിടെങ്ങ് പോയന്നാണ്
ആ ആ ആ പിന്നെ ആ എന്തായാലും അതൊന്ന് മെനക്കെട്ട് എങ്ങനെങ്കിലും പഠിക്കാൻ നോക്ക് നമുക്ക് അ അത്യാവശ്യയിട്ടുള്ളൊ ഒരു കാര്യമാണ്
രണ്ടും കൂടെ എടുത്ത് വച്ചേക്കുന്നുണ്ടോ കാറ് ഓൾറെഡി ഇപ്പൊ എടുത്ത് കാര്യ ഇല്ലല്ലോ ഇവിടെ കാറൊന്നും ഇല്ലല്ലോ സ്കൂട്ടി മാത്രം മതിയായിരുന്നു ഇപ്പ തോന്നുന്നുണ്ട്. പക്ഷെ പൈസ വെച്ച് നോക്കുമ്പോ ഇതാണ് ലാഭം. ഒറ്റക്കൊഒറ്റക്കിടുവാണെങ്കില് നഷ്ട്ടാണ്. ആ സോ
എംപ്ലോയ്മെന്റിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ?
ഇല്ല എംപ്ലോയ്മെന്റ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി ചെയ്യണം
ചെയ്യണം കേട്ടോ കാരണം ഇങ്ങനെ ഒഴിവുകളൊക്കെ വരുമ്പോ ഇപ്പെഴെങ്കിലും വിളി ച്ചില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ വലിക്കൂ എന്ന് പറയുന്ന കേക്കാം
അതെ പലരും പറയുന്നുണ്ട് പക്ഷെ അന്നത്തെ കാ അന്ന എന്തോ ചെയ്തില്ല ഇനി ചെയ്യണം. ചെയ്യാൻ പറ്റോന്ന് അറിയത്തില്ല തിരക്കണം
കൊടുക്കാൻ പറ്റും അത് ശാസ്ത്രം നമ്മളുടെ സ്ഥലത്ത് പോയിട്ടേ ഒന്ന് പോയി അന്വേഷിച്ചാൽ മതിട്ടോ അപ്പോഴത്തേക്കും ആഹ് ആഹ് അറിയാൻ പറ്റും അത് അവിടെ ഓഫീസിൽ അന്വേഷിക്കുമ്പോഴത്തേക്ക അവര് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു തരും കേട്ടോ. പിന്നെ വേറെന്തൊണ്ട് എന്തുവാരുന്നു ഇന്ന് രാത്രിയില് കഴിക്കൻ എന്തുവാഇനി
ചോറ് തന്നെയാണ് രാത്രിയിലും ചോറ് തന്നെ കഴിക്കാനാണ് ഇഷ്ടം
ഉം ഉം പിന്നെ ചോറിന് കറി എന്തൊണ്ട്
ചൂടത്തോരനും ചൂട കറിയും ക്കെയാണുള്ളത് പുളിശ്ശേരിയും ചക്കയുണ്ട്
ആണോ ആ എനിക്ക് ഭയങ്കര ഇഷ്ട ചക്കേവലിലാണോ
അതെ
ആ എവിടെയ വീട്ടിലുണ്ടായിരുന്നോ ചക്ക അതോ മേടിച്ചോ
വീലുണ്ടായിരുന്നു
ആണോ ആഹ് ആഹ് ആഹ് പിന്നെ വേറെന്തോണ്ട് നല്ലതാ ചക്ക കഴിക്കണം കേട്ടോ നമ്മുടെ ശരീരത്തിന് നല്ല ക്യാൻസറിനെ പോലും പ്രതിരോധിക്കുന്നാ പറയുന്നത് ചക്കേല് ഉം പിന്നെ വേറെന്തോണ്ട്?
വേറെന്താ ഇങ്ങനെയൊക്കെ ചായൊക്കെ കുടിച്ചു
ഉം ഉം പിന്നെ എന്തെങ്കിലൊക്കെ അല്ലാതെ ചെയ്യാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാ വീട്ടിലിരിക്കുന്ന സമയത്ത് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്തങ്കിലും ഒക്ക ചെയാറുണ്ടോ വേറെ
എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സമയൊന്നും കിട്ടാറില്ല
ഓ ഡ്രൈവിംഗ് പി ജി പഠനം പി എസ് സി ഓൾറെഡി ബിസിയാ അല്ലേ?
ചെയ്യുന്നുന്നതോണ്ട് സമയപരിമിതി ഉണ്ട് എന്നാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്
ആഹ് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടല്ലേ പിള്ളോരെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഒരു എക്സ്പീരിയൻസ് വരുന്നുണ്ടല്ലേ?
ആഹ് അതെ പല കാര്യങ്ങളും അറിയാൻ പറ്റും
ഉം ഉം കാരണം സി ബി എസ് ഇ ഐ സി എസ് സ സ്റ്റേറ്റും എല്ലാം മിക്സഡായിട്ട് എടുക്കുന്നുണ്ട്ല്ലേ?
ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് പോലെ യാണോ ഒറ്റക്ക് കുറെ പല ആൾക്കാരെ മെയിന്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും പഠിക്കും
ഉം ഉം ഉം അതൊരു നല്ലതാ ട്യൂഷൻ എടുക്കുന്ന എപ്പോഴും നമ്മുടെ ലൈഫില് നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആകാനും ഒക്കെ നല്ലതാണ് എക്സ്ട്രാ കാര്യങ്ങളും പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ് നമ്മള്
അതേ ഒരു എക്സ്ട്രാ ഇൻകം ഒരു നല്ല കാര്യ ആണല്ലോ പല കാര്യത്തിനിട ഓക്കെ അതെ
ഇപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കാവും നമ്മുക്ക് എന്തെിലും ഒരു എക്സ്ട്രാ ഇൻകം കൂടെ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് പോകുമല്ലോ അപ്പം അതും കൂടെക്കെ അതെ പിന്നെ ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെിലവാണ് സാധനങ്ങൾക്കൊക്കെ എന്തൊരു വിലയാണെന്ന് അറിയാവോ അപ്പം നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ
എല്ലാത്തിനും മറ്റു ഫ ഫാമിലി മെമ്പേഴ്സിനും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും പറ്റത്തില്ലല്ലോ ഇപ്പോഴും നമ്മളുടെ കാര്യം ഇൻിപെൻഡന്റ് ആയിട്ട് നമ്മൾ നീക്കണ്ടേ
അതെ അല്ലെങ്കലും സ്വന്തമായിട്ട് പൈസ എടുക്കാൻ പറ്റുന്നവർക്ക് എന്നും ഒരു മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വില കാണത്തുള്ളൂ
അതാ സൊസൈറ്റി എപ്പോഴും അങ്ങനെയാണ്
ആഹ അല്ലെങ്കിൽ നമുക്കിനി ഇല്ലാത് ജോലിയൊന്നും ഇല്ല എന്നുണ്ടെങ്കില് ഇനി എത്രക്കെ ആ ഉണ്ടന്ന് പറഞ്ഞാലും നമുക്ക് അവരുടെ മുന്നിൽ ഒരു വിലയും കാണത്തില്ല
പഠിത്തത്തിന് വിലയില്ലാത്ത ജോലിക്ക് മാത്രം വിലയുളളൊരു കാലഘട്ടത്തില നമ്മള
അതെ അതെ ഇ ഇപ്പം പി ജിയോ ഡിഗ്രിയോ അല്ലെങ്കിൽ പി എച്ച് ഡിയോ അതിനൊന്നുമില്ല ഒരു എൽജി എസ് എങ്കിലും എഴുതി കിട്ട കഴിഞ്ഞാൽ അതാണ് ഗവൺമെന്റില് അങ്ങനെ ജോലിയ ഉണ്ട് എന്ന് അവിടെ
ഡിഗ്രി ഇല്ല എന്ന പട്ടാളത്തിൽ പോയാലും ഓ പട്ടാളക്കാരനാണെന്നെങ്കിലും പറയും അതല്ല എങ്കില് ഒരു ഗുണവും ഇല്ല എത്ര പഠിച്ചിട്ടും കാര്യം ഇല്ല
പത്ത് പട്ടാളത്തി പോകുന്നതിന് വെറും പത്താം ക്ലാസ് മതി ഇവിടെ പത്തും പ്ലസ് ഡിഗ്രിയും പി ജിയും ഒക്കെ എടുക്കാൻ കടന്ന് എന്തോ രാത്രിളിൽ ഉറക്കൊഴിഞ്ഞിരുന്ന് പഠിക്കണം എന്നിട്ടാണ് നമുക്ക് ഇത്രയും സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വെറും പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചു കൊണ്ടാണ് ഓടിയും ആഹ് പൈസൊക്കെ കൊടുത്തും ഒക്കെ അല്ലാതെയൊക്കെ ഓരോരുത്തർ കേയറുന്നത് മനസ്സിലായി അപ്പം ഞമ്മക്ക്
എന്നിട്ട് സമൂഹത്തിന്റെ വക ചോ ഇന്ന് കഴിയും ഇതൊക്കെ ഇതൊക്കെ എപ്പ തീരാനാ എപ്പ ജോലി കിട്ടാനാ അല്ല നമ്മൾ ആഹ് ഓരോരുത്തർ എടുക്കുന്ന എഫേർട്ടിനെ പറ്റി ഒന്നും സൊസൈറ്റിക്ക് അറിയണ്ട
അതെ നമ്മൾ അത്രത്തോളം കിടന്ന് കഷ്ടപ്പെടുന്നു നമ്മളള് രാവിലെ എല്ലാം ഒതുക്കി വെച്ചിട്ടാണ് കിടന്ന് ഓടി പിളച്ച് പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഒക്കെ പോകുന്നത്
അതിനിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നുണ്ട് വീട്ടുകാരുടെ പുറത്തു പോകാനോ സിനിമയ്ക്ക് പോവാനോ നമ്മടെ സന്തോഷങ്ങളോ ഒന്നും നമ്മൾ നോക്കുന്നില്ല പഠിക്കുക ജോലി ചെയ്യുക ജോലി വാങ്ങിക്കു അത് മാത്രമാണ് നമ്മുടെ മനസ്സ്
ഇങ്ങനെ അങ്ങനെ പോകുന്നു അങ്ങനെ ഒരു സൈക്കിൾ കണക്ക് നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന അതാണ് യാഥാർ വീട്ടിൽ നടക്കുന്നത് തന്നെ നമ്മുടെ ഇഷ്ടങ്ങള് ആ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും നമ്മൾ അവിടെ നോക്കുന്നില്ല ചിലപ്പോ നമ്മൾ നല്ല ചില ആഹാരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വേടിച്ചു കഴിക്കണം എന്നൊക്കെ ആഗ്രഹം കാണും പക്ഷെ നമ്മള കയ്യിൽ പൈസ
പല കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കും നമ്മൾ ഈതിനണ്ട സമയം നമ്മളുടെ പൈസ വീട്ടുകാരുടെ കാര്യങ്ങള് അതുകൊണ്ട് ഇത് ചെയ്യാല്ലോ
സാലറി ഉണ്ടായിരുന്നുവെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എൽഡിസി എങ്കിലും അല്ലെങ്കിൽ ഒരു എൽ ജി എസ് എങ്കിലും എഴുതിയിട്ടാ നമുക്ക് ക്കെണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതി ഡിപ്പെെൻഡ് ചെയ്യണ്ട മന്ത്ലി വരുന്ന ഒരു സാലറി ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെ അതിൽ നിന്ന് എടുത്ത് മാറ്റാം അങ്ങനെയൊക്കെ നമുക്ക് പറ്റും ഇതിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റ പറ്റാത്ത അവസ്ഥയാണ് കാരണം നമുക്ക് കൊറെേ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല
ഈ സർട്ടിഫിക്കറ്റിനെ പറ്റി ആരോ ഒന്ന് ചോദിക്കാറ് കൂടി
ഇല്ല ആരും ചോദിക്ക ല്ലല്ലോ പി ജി ആണോ എന്താണോ ഒന്നും ചോദിക്കത്തില്ല ജോലിയു ണ്ടോ എന്ന് മാ അത്ര എല്ലാരും ചോയിക്കത്തോള്ളൂ.
അഡ്മിഷൻ വേണ്ടി മാത്രം ആവിശ്യം